ഹലോ
ഹലോ അസ്സലാമു അലൈക്കും
വലൈക്കുമുസ്സലാം സലാം
ടെ
എന്തുവാ ഒരു വിവരില്ലല്ലോ
എന്താ ചെയ്ല് വിളിക്കണം വിചാരിക്കണു ടൈം കിട്ടുന്നില്ല ഓരോ പണി കഴിയുമ്പോ അപ്പൊ പണ്ടൊക്കെ നമ്മളൊക്കെ ഓർമ്മയുണ്ടോ പണിയൊക്കെ കഴിഞ്ഞ് ഫോണെങ്ങെടുത്താ പിന്നെ യാതൊരു ബോധം ഉണ്ടാവുല്ല അപ്പൊ ഇങ്ങനെ അതിലോരോരു റീല് കണ്ടിരിക്കും അതാണ് പ്രശ്നം അല്ലാതെ വിൽക്കുലാ വെച്ചിട്ടല്ല എല്ലാ അവസ്ഥ അതെന്നെ
എല്ലാർക്കുള്ള പ്രശ്നം അതെന്നെയാണ് പിന്നെ ഫോണിങ്ങ കൈയിൽ കിട്ടിയാലേ സമയം പോണതറിയില്ല ആ ആർക്കും വിളിക്കാനൊന്നും സമയില്ലിപ്പളേ ഇപ്പൊ സൗകര്യം ആഹ എൽ അല്ലല്ലേ പണ്ട പണ്ടത്തെ പോലല്ല എല്ലാ സൗകര്യം ഉണ്ട് പക്ഷെ നമ്മുക്കിപ്പോ നമുക്കിപ്പോ ഒന്നിനും സമയമില്ല അതല്ലേ ഇപ്പൊ എന്തിനാ സമയില്ലത്
നേരം വെളുക്ക പിന്നെ അതല്ല ഞമ്മളിപ്പോ കൊറേ നേരം കിടന്നുറങ്ങാൻ നോക്കും കിട്ടണ ഒരു ഒഴിവുള്ളദിവസം നല്ലോം കിടന്നുറങ്ങാൻ നോക്കും പിന്നെ അങ്ങനെ ടൈം ഇണ്ടാവാ നമക്ക് അതാണ് ഞാനും തന്നെ ഉം ഇപ്പൊ ഞാൻ എന്റെ ഫോണില് വെറുതെ ഞാന് കൊറെ നമ്പർ ഡിലീറ്റ് ഡിലീറ്റായി പോയിക്കണു അപ്പൊ വെറുതെ ഇങ്ങനെന്റെ മേലെ കേറ്റിയിപ്പോ എത്രാളാതിലുള്ളതാ വെച്ചിട്ട് സ്കോർള് ചെയ്ത് പോയതാ അപ്പൊ ഫോൺ ഫോർമേറ്റ് ചെയ്തപ്പളെ അപ്പൊ അതിലുണ്ട് എന്താണ് നിങ്ങളെ നമ്പർ കാണുന്ന് അപ്പോഴാണ് പടച്ചോനെ ഇതൊക്കെ ഇപ്പോളും ഇണ്ടല്ലല് ഒന്ന് വിളിക്കട്ടെ വിചാരിച്ചങ്ങാണ്ട് വിളിച്ചത് പിന്നെ ഞാനു യോ ആ ഒര് ഇത് വിചാരിച്ചിട്ടുണ്ട് ഞാന് ന്റെ ഭർത്താവ് പറഞ്ഞേ നമ്മക്ക് ഇങ്ങനെ അവിടെ ഒരു ഹോസ്പിറ്റലിന്റെ മുന്നിൽ നമുക്കൊരു കോഫി ഷോപ്പ് ഇട്ടാലോ ന്നുള്ളൊരു പ്ലാനിങ്ണ്ട് അപ്പൊ ഇയ്യ് പണ്ട് ന്നോട് പറഞ്ഞിനിലെ ഞമ്മള് ഞമ്മള് ഇതായിണ സമയത്ത് ഇയ്യ് ന്നോട് പറഞ്ഞിനു ഇക്ക് ഭയങ്കര ഇഷ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യണത് ന്നൊക്കെ അപ്പൊ ഞാനിങ്ങന വിചാരിച്ച് അനക്ക് താല്പര്യം ഉണ്ടെങ്കില് ആ ന്നൊക്കെ ഞങ്ങളൊരു ചിന്താഗതിട്ടൊ ഇൻക്ക് ന്റെ സ്വന്തം ഇഷ്ടം അപ്പൊ മൂപ്പര് തൊടങ്ങ്ണ്ട് അപ്പം മൂപ്പർക്ക് ഒരു പാർട്ണറെ കൂടി കിട്ടിയാല് ഹോസ്പിറ്റൽ വാഷാകുമ്പോ എന്താണ് നല്ലതുണ്ടാവല്ലോ കച്ചവടം ഉണ്ടാവല്ലോ
നല്ല തീരുമാനാണ് ആ അതെ ഞാൻ നല്ല തീരുമാനാണ് ഞാന് ഫുള്ള് സപ്പോർട്ടാണ് ആ
നല്ലൊരു ഇതാണത് കാരണം നമ്മളെന്തെങ്കിലോക്കെ ഇണ്ടാക്കി കൊടുത്ത ഓലത് കൊണ്ടോയി ല്ലോ അവിടെ വെച്ച് സൈലാ ക്കിയാല് എന്ത അവ അവിടെ തന്നെ വെച് ഇണ്ടാക്കുന്നതും കുറച്ചയ്ക്കോട്ടെ പിന്നെ നമ്മള ഈ ഉണ്ണിയപ്പം അതേപോലെ നെയ്യപ്പം അങ്ങനെ കള്ളെ ഈ ഒരു വൈകുന്നേരത്തും അതേമതി കാൽചായക്കുള്ള കടിയൊക്കെ ഉണ്ടല്ലോ
ഉച്ചയൂണും വേണട്ടോ ഉച്ചയൂണ് മസ്റ്റാണ് കാരണം ആ കാരണം ആ രോഗി ആ എല്ലാർക്കും വീട്ട് പോകാനൊന്നും പറ്റ് ലല്ലോ അപ്പൊ നമ്മള് ഫുഡ് അവിടെ നല്ല ഫുഡ് നല്ല നാടൻ ഫുഡ് ഉണ്ടായാലെ നല്ല ഓർഡർ കിട്ടും നല്ല ഒര ഒരു ഒരുപാട് ആൾക്കാര് വേടിക്കാൻ വെരും ആ ലല്ലേ ഹോസ്പിറ്റലിന്റെ സൈഡ ആകുമ്പോള് അ അത്യാവശ്യാണ് ഒരു ഫുഡിന്റത്
ആ അതാണ് ഞാന് എന്റെ ഭർത്താവ് ഇങ്ങനെ പറയണ്ട് നമ്മുക്കൊന്ന് തൊടങ്ങാലോ വേറെ ആരെങ്കിലും ഒന്ന് പാർട്ണറും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെർന്നു ഉഷാറ ആവാന് ഞമ്മളെ കൊണ്ട് ഒറ്റയക്ക് കൂട്ടിയാല് എന്താണ് ഒരു ആ അതാഊല എന്നുള്ളരൂ തോന്നല് അല്ല കെ ചെയ്യൂലവെച്ചിട്ടല്ല എന്നാലും നമ്മക്കൊരു ഒരു ജാഗ്രത ഉണ്ടാവണോ നല്ലേല്ലെ ഒരാൾക് ഉണ്ടാവുമ്പോ ഒരു ഐഡിയയും കൂടി കൂടുല്ലോ ആ ആളെ ഐഡിയ കൂടി കൂടൂല്ലോ ഉം
ക്കാൻനിക്കായിരുന്നു ഞാൻ ഈ ഒരു പ്ലാനിങ് ഞാൻ മനസ്സിൽ കരുതിട്ട് കൊറേ ദിവസായി ഞാനൊരവസരം കിട്ടട്ടെര്തി കാത്തിരുന്നു ഏതായാലും ഇങ്ങോട്ട് പറഞ്ഞത് നന്നായി
എന്ത് വെച്ചിട്ടാ പണ്ട് ചെറുപ്പത്തില് എന്നോട് നമ്മൾ രണ്ടാളോടും വെറു തെ ഓരോ നമ്മൾ ഭാവിയി എങ്ങനായിരിക്കണം അത് ഒക്കെ പറയുമ്പോ അന്ന് ഇയ്യെന്നോട് പറയണ്ടായിരുന്നു എന്താണ് നമ്മൾ അങ്ങനെക്കെ തുടക്കണം അങ്ങനെയൊക്കെ ചെയ്യണം നമ്മൾ എടുത്തേക്ക് കൂടെ ജീവിക്കാനുള്ള എടുത്തക്കുള്ള രീതിയിൽ നമ്മളരു വീട്ടക്ക് കോ ഒന്നിച്ചു ജീവിക്കാൻ പറ്റുണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ ഞാനിനെന്റെ ഭർത്താനോട് പറഞ്ഞു ഇങ്ങനൊക്കെ ഉണ്ടായി ഉണ്ടായിരുന്നു എന്റെ ലൈഫില് ക്ഷെ ഇതൊന്നും നടക്കുന്നൊന്നും ഞാൻ വിചരിച്ചിട്ടില്ല ഞൻ നടത്താൻ പറ്റുന്ന ഒരു ഹസിനെ എനിക്ക് കിട്ടുംന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഞങ്ങൾ ചെറുപ്പത്തി ൽ ഇങ്ങനെ ഇതിനെ പറ്റി റ്റിഒക്കെ ഒന്ന് ഇങ്ങനെ സംസാരിചിണ്ടായിരുന്നു എന്നൊക്കെ അങ്ങനെ പറഞ്ഞു ഞന്റെ ഒരു ഫ്രണ്ടും കൂടി സംസാരിച്ചിട്ടുണ്ടായിന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വെറുതെ ഇപ്പൊ ഞങൾ നമ്മള് പറയുലെ പോയതൊക്കെ തിരിച്ചു കിട്ടിയുള്ള പോലെ ആ ഒരു ഇതിക്ക് വന്നത് ആദ്യം നമ്പർ കാണലും ആ വിളിക്കാൻ തോന്നിയതൊക്കെ അതോണ്ടാ അല്ലടോ അപ്പം നമ്മളേ എന്തൊക്കെമ്മക്ക് ഇങ്ങക്ക് എന്തൊക്കെ ഇണ്ടാക്കനറിയാ എന്തൊക്കെണ്ടാക്കാന എന്തൊക്കെ ഇണ്ടാക്കാനൊക്കെ അറിയാ
നമുക്ക് ഉച്ചക്കത്തെ ഫുഡ് രാവിലെ നമുക്ക് ഇഡലി അതുപോലെ ദോശ അതുപോലെ നൂലപ്പം അങ്ങനെ ഇണ്ടാക്കാം ഇതിപ്പോറോ വേണ്ട എ ഹോസ്പിറ്റലിൽലാകുമ്പോ അധിക രോഗികക്ക് പോറട്ടോടുത്ത് താല്പര്യംയില്ലാത്ത ഓൽ ആയിരിക്കും ഉണ്ടാവില്ലേ അപ്പോ നമുക്ക് പൊറോട്ട നമുക്ക് ഒഴിവാക്കും
കൂടുതൽ വെജിറ്റബിൾ ഐറ്റംസിനോട് ആരിക്കും കൂടുതൽ ആൾക്കാർ തേങ്ങ ഉള്ളതും തേങ്ങയില്ലാത്തതും അങ്ങനെ അങ്ങനെയൊക്കെയായിട്ട് ഇണ്ടാക്കാൻ കാാരണം ഈ കിന്ഡനി പെഷൻഡ്‌സ് കാര്യങ്ങളൊക്കെണ്ടാവില്ലോ അവർക്കന്നും തേങ്ങയ്ക്കയൊന്നും ആവശ്യയില്ലല്ലോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒ ഉം അപ്പൊ അയിന് അനുസരിച്ചു രണ്ടു വയസ്സ് എല്ലാത്തിലും ഓരോ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിട്ടെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ ഫുഡും നമ്മളതിൽന്ന് കിട്ടണം എന്നുള്ള ഒരു രീതിയില് വേണം നമ്മൾ ഉണ്ടാക്കല്
പിന്നെ ഉച്ചക്കത്തെ ഉച്ചക്കത്തെ ഫുഡ് ഇതിൽ നല്ല മീൻകറി അതുപോലെ സാമ്പാർ അതുപോലെ ഉപ്പ് ഉപ്പേരി അങ്ങനെയൊക്കെ
ആ ഒരു രണ്ട് മൂന്നു ഐറ്റയൊക്കെ ഒരു മൂന്നായിറ്റയൊക്കെ ഉപ്പേരി എന്തായാലും വേണം കാര വെച്ചാൽ ഇ സാധാരണ വീടുകളിലെ ആൾക്കാർ അങ്ങെ തന്നെ യൂസാക്കണ്ട് ആൾക്കർക്ക് പ്രയാസയായിരിക്കും അതയില്ലേങ്കിൽ അപ്പോ ആൾക്കർക്ക് ചടപ്പ് എല്ലാർക്കും വരാന് ഒന്ന് വന്നാൽ ഒരു ഉപ്പേരിയ്യും ഒരു മീൻകറിയും ഒരു ഇതാണ് മീനൊന്നുയില്ലാണ്ട് മീൻ കറിയിരിക്കുമല്ലോ എന്നാ തന്നെ എഴുപത് എമ്പതൊക്കെ അങ്ങാറ് ലെവലിൽ വരും അപ്പ പിന്നെ നമുക്ക് ഉള്ളത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആൾക്കാരൊക്കെ കൊടുക്കാൻ പറ്റണം
ശരിയാണ് അങ്ങനെ തന്നെ ചെയ്യാം നമുക്ക് വില അധികം ഒരു സാധനത്തിനും ആ സാധാരണക്കാർക്ക്- ഉപകാരത്തിൽപ്പെടണതിൽ നമുക്ക് ചെയ്യാം നല്ല രീതിയിൽ തുടങ്ങാം നല്ലൊരു പരിപാടിയാട്ടോ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലെ മനസിൽ ഞാൻ കരുതിയിരിക്കിരുന്നു ഇതിനെ പറ്റി ഇതിനെപ്പറ്റി സംസാരിച്ച് വിളിക്കണം എന്നള്ളതിൽ അപ്പോൊത്തന്നെയാണ് നീ വിളിച്ചത് അത് വലിയ നല്ല ഞാൻ ഫുള് സപ്പോർട്ടാണ് ഷെയർ നമുക്ക് ഷെയർ ഇട്ടണ്ട് അങ്ങനെ ചെയ്യാം പരിപാടി തുടങ്ങട്ടൊ ഞാൻ എന്റെ ഹസ്ബൻഡ്നോട്‌ പറഞ്ഞികഴിഞ്ഞി അപ്പൊ മൂപ്പര് ഓർക്കും എന്നാമാതിരി നല്ല സപ്പോർട്ടാണ് ഓക്കെങ്ങനെ ഒരാൾ കൂടി പാർട്ണർഷിപ്പിൽ ചെയ്യൻപറ്റുയെങ്കിൽ അത്‌ നല്ലതാണെന്നൊക്കെ പറഞ്ഞാണ്ട് പറഞ്ഞത് നല്ലൊരുയാശയമാണ് ഈ ഹോസ്പിറ്റലിന്റെ ഭാഗത്തൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് നല്ല കാര്യം നല്ല കച്ചവടം കാര്യങ്ങളൊക്കെ അതുയിണ്ടാവും രോഗികൾക്കും തന്നെ അത് വലിയൊരു ഉപകാരമായിരിക്കും ഇപ്പം നമ്മളൊക്കെ നമ്മൾ ആ കഞ്ഞി മസ്റ്റ് ആണ്. മസ്സ്റ്റാണ്, ഇപ്പ ഞമ്മൾ ഒരു പ്രസവം കഴിഞ്ഞാലല്ല ആ ഒക്കെ
ഒക്കെയുള്ള ഹോസ്പിറ്റലാനന്നേ, എല്ലാണ്ടായി, എല്ലാ രോഗികളും ഉണ്ട്. നല്ല ഹോസ്പിറ്റല. കാര വലിയ ഹോസ്പിറ്റല് ആവുമ്പ അതിന്റെ അടുത്ത നല്ല പേഷൻസ് നല്ല നല്ല ഡോക്ട്ടേഴ്‌സും കാര്യങ്ങളും, കണ്ടാവടെെ ഇപ്പ എന്തായാലും ഞമ്മളിപ്പ ഞങ്ങളടെ പോയി ഇങ്ങനെ ഒന്ന് ഞങ്ങള്, ഒരു സമയത്ത് ആ പരിസരത്ത് അങ്ങനെ ഹോസ്പിറ്റല അടുത്തായിട്ട്, എന്ത അങ്ങനെ കഞ്ഞി കിട്ടുന്ന ഷോപ്പ് ഒന്നും ഇല്ല. കൊറ പോകണം. കഞ്ഞി കിട്ടാനൊക്കെ ഷോപ്പ് കാന്റീൻ ഒന്നും ഇല്ല പരിസരത്ത് അങ്ങനെ, അടുത്തടുത്ത്ല്ല, ഒ ഒന്നറ്റുണ്ട് അതില അങ്ങനെ ഭേങ്കയ്യാണ് അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ച മക്ക് അങ്ങന തുടങ്ങി കഴിഞ്ഞാല് ഞങ്ങ അന്ന് ഞങ്ങളവിടെ പോയിട്ട് ഞങ്ങക്ക് ബുദ്ധിമുട്ടായപ്പോളേ, അപ്പൊ അവിടെ ഒരു പ്ലാനിങ്ങ് ചെയ്തതാ ഞങ്ങള്. അപ്പൊ ചെയ്യണം അതിനുസരിച്ച് ഒന്ന് റൂമ ഒക്കെ ഒന്ന് സെറ്റ് ആയിട്ട് നമ്മള ബഡ്ജറ്റിനനുസരിച്ച് റൂമ് വേണം, നല്ലേ നമുക്ക് ഫുഡിലും തന്നെ ഒരു ബഡ്ജറ്റ് ആക്കാം ഒതുക്കാൻ പറ്റുള്ളോ.
പറ്റുള്ളൂ, ഞാനും അതേപോലെ ഇന്റെ ഫസ്റ്റത്തെ ഡെലിവറിക് പോലെയാണ്. പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് ഏ നമ്മൾ രാവിലെ ഡെലിവറി കഴിഞ്ഞ് പിന്നെ കഞ്ഞി കുടിക്കാനെ ഇതിപ്പോൾ ഹോ ഹോട്ടലൊന്നും ഇല്ല. ഹോട്ടലിൽന്ന് ആറ് മണി യായറ്റും ചായക്കാണെങ്കിലും കഞ്ഞിക്ക്‌ അവിടെ ഒരു ഹോട്ടലും തുറന്നിട്ട് ട്ടില്ല. ഇള്ളതന്നെ ഒരു ഹോട്ടല ഉണ്ട് അത് ഫസ്റ്റ് ഫുഡിന്റെ, ഹോസ്പിറ്റലിന്റെ അടുത്ത് തേ, അവിടെ ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെയൊക്കെയ ഉള്ള കിട്ടുക. പിന്നെ ഉമ്മ അതേപോലെ ആ ആ ഉമ്മ കുറേ ദൂരം പോയിട്ടാണ് കഞ്ഞി സംഘടിപ്പിച്ച് കൊണ്ടുന്നത്. അ നമുക്ക് ആ സമയത്ത് അതൊക്കെയണല്ലോ കിട്ട കിട്ടേണ്ടത്. അപ്പൊ മ്മക്ക് മ്മക്ക് എന്തായാലും ആ നല്ല കഞ്ഞി വേണം, അതേമാതിരി സാധാരണ നമ്മൾ നല്ല സാമ്പാറായിട്ട് ഉച്ചകാണങ്കി സാമ്പാറായിട്ട്
ഉം അല്ലെങ്കിൽ രണ്ട് കറി വേണം. സാമ്പാറും മീൻകറിയും അത് വേണം. പിന്നെ തേങ്ങ ഇല്ലാത്ത എന്തെങ്കിലും ഒന്നും അതും ഒപ്പം വേണ്ടണ്ട് വേറെന്തു വെച്ചിട്ട, ഞങ്ങങ്ങളന്ന് എന്റെ ഉമ്മന് ജസ്റ്റ്‌ ഡയാലിസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പോയ സമയത്ത് അവിടെ ഫുള്ളിലും തേങ്ങ തേങ്ങ കൂട്ടരുത് എന്ന് പറഞ്ഞൊ പേഷ്യൻറ് ആണ് ഫു നല്ല തേങ്ങ എന്തെങ്ങനെയൊക്കെ ആയാലല് കിഡ്നി പേഷ്യൻസ് ഫുഡ്ക്കണ്ട് എന്തൊരു വിഷപ്പാച്ചിട്ട് ഡയാലിസിസ് കഴിഞ്ഞിട്ട ഇറങ്ങുമ്പോ ഭയങ്കര വിശപ്പാണ്. കൂടുതൽ കഴിക്കാൻ പറ്റില്ലാന്നോള്ളൂ ക്വാണ്ടിറ്റി കുറക്കണന്നള്ളൂ. പക്ഷേ ഇവള്ക്ക് എന്താണ് എന്തെലും അളവ് കുറച്ചാലും ശരിക്ക് ഫുഡ് വേണ്ട. ആ ഇവര്ക്ക് ആവശ്യള്ളൊരു ഫുഡ് ഇല്ല കാരണം അത്രയ പേഷ്യന്റ് ഉണ്ട്ടോ, അവിടെ ഒറ്റൊക്കെ ഡയാലിസിന് വന്നു പോകണ ഒരാൾള് കൂടല്ലാണ്ടേ, വന്നു പോണവരുണ്ട് ബസ്സൊക്കെ അ വന്ന് പോണവരുണ്ട് അപ്പൊ ോൾക്കോക്ക ദണ്ട് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പ ഒരു ഭയങ്കര ഒരു ഇതാണ് കാരണം നമുക്ക അറിയാാലോ വിശപ്പുള്ള ഒരു സമയത്തിന്റെ ഒരു അവസ്ഥ നമുക്കറിയാം പിന്നെ ഇപ്പ ഇങ്ങനെയും കഴിഞ്ഞഞ് ഒറ്റടിക്ക് ഒന്നായിട്ട് ഇതാക്കിയിട്ടിണ്ട് വരുമ്പോൾള്ള പോലെ ഒരു ഇതന്തായിരിക്കും ചിലതൊക്കെ ബി പി കുറവും കാര്യങ്ങളും അപ്പൊ അതിനൊക്കെ എല്ലാവർക്കും പറ്റിയ ഒരു നല്ല വൃത്തിയിലുള്ള ഒരു ഏരിയ കിട്ടണം നമുക്ക്
ശരിയാണ് നമ്മക്ക് ഏതാല്ലേ ഞാൻ ഏതാല്ലേ വിൽക്കട്ടേ ഞാൻ എൻ്റെ ഹസ്ബൻ്റിനോടും കൂടി ഒന്ന് സംസാരിച്ചിട്ട് ഞാൻ വിളിക്കാ എന്നിട്ട് ഞമ്മക്ക്
നമ്മക്ക് ആ ആ സ്ഥലം ഉണ്ട് ഭർത്താവ് ഞങ്ങള് അന്ന് പോയി അന്ന് തന്നെ തീരുമാനി ആ ഒരു ഹോസ്പിറ്റലിൻ്റെ പരിസര പ്രദേശം തന്നെ ഞങ്ങൾ തീരുമാനിച്ചു വച്ചതാ കാരണം എന്താന്നു വച്ചാ നമ്മക്ക് അവിടെ അനുസ നല്ല റൂമും കാര്യങ്ങളും ഒക്കെ ഒന്ന് കുറേ ഒക്കെ മൂപ്പര് പോയി കണ്ട് മൂപ്പരും ചങ്ങായിമാരും കൂടെ പോയിട്ടെ അതിനനുസരിച്ചുള്ളത് കണ്ടേനേർസ ആർക്കും കൂടാനൊരു ഇൻട്രസ്‌റ്റ് ഇല്ല കാരണം എന്താണ് ഇപ്പഴാണ് ഇ പൈസ ഉണ്ട് പക്ഷേ എല്ലാവർക്കും ഒരു ഇതാണല്ലോ ഉദ്ദേശിച്ച പോലെ ഇപ്പ എല്ലാരടുത്തും ഉണ്ടാവില്ല. പിന്നെ താൽപര്യം അത് വേണം. അവർടെ കൂടുള്ള ആളോൾക്കും നല്ല താൽപ്പര്യം ഉണ്ടെങ്കിൽ തന്നെ നടക്കും കുഴപ്പമില്ലാതെ ഒരാള് ഒറ്റക്ക് തീരുമാനിച്ചാലൊന്നും ഇങ്ങനത്തെ കാര്യങ്ങള് നടക്കൂല്ല കൂടുതൽ ലേഡീസിൻ്റെ നല്ല കട്ട സപ്പോർട്ട് വേണം ഈ ഒരു ഇതു പോലെ പിന്നെ ക്യാഷിലിരിക്കാനും അത് നല്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റിയ ആളുകൾ വേണം. ഇത് ഒരാളും രണ്ടാളും കൂട്ടിയാ കൂടുന്ന സംഭവല്ല ഇങ്ങനത്തെ ഒരു സംഭവംന്ന് പറഞ്ഞാല്. അല്ല ഞമ്മക്ക് മറ്റുള്ള ഇതില് എന്തേലും കാരണത്താൽ ഒക്കെ ഒഴിവായി വന്നിട്ടുള്ള ഇതിണ്ടാവുമല്ലോ ചെറിയ ചെറിയ ഇഷ്യൂസിൻ്റെ കാര്യത്തിലൊക്കെ പോന്നിട്ടുള്ള എടുത്തു കൊടുക്കാൻ പറ്റിയ ആളുകൾ ഉണ്ടല്ലോ ഓരൊക്കെ വേണം. ഇതിൽ അല്ലാതെ നമ്മള് വീട്ടിൽ വിളമ്പണമാതിരി കൂടുതല് വിളമ്പിയിട്ട് കൊടുക്കാൻ ഒന്നും പറ്റില്ലല്ലോ അതിനൊക്കെ അതിൻ്റേതായ കോൺണ്ടിറ്റിയിലല്ലേ കൊടുക്കാൻ പറ്റുള്ളു അയ്നെപ്പറ്റി ഒക്കെ നല്ലൊരു ഐഡിയ ഇള്ളോര് വേണം
ലാഭം നഷ്‌ടം അതൊക്കെ നമ്മളറിയണം അങ്ങനൊക്കെ അതിനൊക്കെ പറ്റിയ ആൾക്കാരെ തന്നെ ആ വേണം അതാണ് ഉം ഏതായാലും ഞാനെ ഞാന് ഇൻ്റെ ഹസ്ബൻ്റിനോട് ഒന്ന് പറയട്ടെ ഇന്നിട്ട് ഞമ്മക്ക്
മറക്കരുത് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോ തന്നെ എന്നോട് വിവരങ്ങളൊക്കെ തീരുമാനായിട്ട് പറയണം. പിന്നെ എനിക്ക് എന്താച്ചിട്ടാ അതിങ് ഇവര് ഇവർക്ക് എങ്ങനാന്ന് അറിയാവോ ചില കാര്യങ്ങള് നമ്മളോട് പരന് കഴിഞ്ഞാല് പെട്ടെന്ന് മറുപടി കൊടുത്തില്ലാന്ന് ഇണ്ടെങ്കില് ഇവര്ക്ക് ഒരു ഇതാണ് ആ ഒ രണ്ട് മൂന്നാല് ദിവസൊക്കെ നമ്മക്കൊരു ഇട തരുട്ടോ ട്ടും മറുപടി കൊടുത്തില്ലെങ്കി പിന്നൊരു അന്ന് ന്ന്ഞ്ഞ് വേണ്ട ഇങ്ങക്ക് വേണ്ടാഞ്ഞിട്ടല്ലേ ഇങ്ങക്ക് വേണോന്നോ വേണ്ട നമ്മക്ക് എന്തെങ്കിലും ഒരു ഇത് തുടങ്ങുമ്പോ സംരഭം തുടങ്ങുമ്പോ നല്ലൊരു ഇത് നല്ല കട്ട സപ്പോർട്ടായിട്ട് നല്ല ഇതില് നിൽക്കാൻ പറ്റിയ നല്ല സ്ട്രോങ്ങ് ആയിട്ട് നിൽക്കണൊരാള് കൂടെ വേണം അല്ലാതെ ഒന്നും നടക്കൂല്ല ഇത് നിങ്ങൾക്ക് വേ ണ്ടാങ്ങക് അങ്ങനെഞാറിമ്പോ വെറുതെ വാക്ക് തരാൻ നിക്കും. അപ്പോ പിന്നെ അമ്മള് എന്താണ് അത് നമ്മളെ ഭാഗത്ത് നിന്നൊരു ഇത് വരണ്ട വേറെ ഇപ്പ ൻക് ഞാനി ഇപ്പ അമ്മക്ക് ഫുഡ് ഇണ്ടാക്കാനൊന്നും ഇപ്പൊ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലല്ലൊ അത് നമ്മള് യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാല് നമുക്ക് നല്ല നല്ല ഫുഡുകള് എങ്ങനെ എത്ര നല്ല സോഫ്‌റ്റായിട്ടും നല്ല കോളിറ്റിലും ഇണ്ടാക്കാന്ന്ള്ളെ നമ്മക്ക് അറിയാ ല്ലെ പറയാൻ പറ്റും ഉണ്ടാക്ക നക്ക ഇതുവരെ നന്നായിട്ടു പക്ഷേ നീ ന അപ്പ അങ്ങന ആ ഒരു ലെവലൽ തന്ന നമ്മള് രണ്ടളും ഉണ്ടാക്കുമ്പോ ക്ലിയർ ആവണം പിന്നെ പുറത്ത് നിന്ന് നമു ജോലിക്കാരെ വക്കാ കേട്ടോ ഈ വനിതകൾ ഉണ്ടാവും കുറേ എന്താണ് അങ്ങനത്തെവരൊക്കെ ആ ഉണ്ടാവയിപ്പോക്കൊക്കെ അനുസരിച്ചുള്ള ഇത് നമ്മള് പറയണാവില്ല അവൾക്ക് ഉള്ള ബഡ്ജറ്റന് പറ്റുന്നവരുണ്ടാവുമല്ലോ കാരണം നമ്മള് പറയണം നമ്മളിങ്ങനെ നല്ല രീതിയിൽ കൊടുക്ക തീരുമാനിച്ചിട്ടുള്ളത് നല്ലൊരുദ്ദേശം വെച്ചിട്ടാണ് നമ്മള് തുടങ്ങുന്നത് അല്ലണ്ട് നമക്ക് കുറെ ഉണ്ടാക്ക എന്നുള്ള രീതിക്ക് ല്ലാം നമ്മൾ തുടങ്ങുന്നത് ജനങ്ങൾക്കൊരു സപ്പോർട്ട് സഹായം എന്നുള്ള രീതിക്കാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പൊ നമുക്ക് അതിനനുസരിച്ച് നത് ചെയ്യണംപ്പൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാം എന്നുള്ളരു പ്ലാനിങ് ഉണ്ട്
ഉ ഇത് നമുക്ക് നമുക്ക് നല്ല രീതിക്ക് മുന്നോട്ട് പോകാം കേട്ടോ പെ പെട്ടെ ന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്താണ്ട് പിന്നല്ല പരിപ ടിയൊ ക്കെ തുടങ്ങാം
ഞമ്മുക്ക് അവിടുന്നില്ലേ ആ നല്ല കിണറുണ്ടോന്നൊക്കെ അറിയണേ നല്ല കളറും വെള്ളവും വെള്ളം ഫിൽട്ടർ ചെയ്യാൻ പറ്റിയ സൗകര്യങ്ങളൊക്കെ വേണം കാരണം രോഗികൾ നമ്മൾ അങ്ങനെങ്ങനെ കണുകുണ യിട്ടൊ കൊ കമജൂല ആ
ഉ അപ്പ അവിടെക്ക ഒന്ന് അന്വേഷ ഏതായാലും ആ് ഞങ്ങ അങ്ങോട്ട് വരട്ടോ നിങ്ങളെ വീട്ടക്ക് വരാ എന്നിട്ട് ഞമ്മക്ക് ഒരുമിച്ചാ ആ ആ ആ ആയിക്കോട്ടെ ഞങ്ങ ആ ആ സ്ഥലം ഒരുമിച്ച് കാണാൻ പോക എന്നിട്ട് ട്ട് നമുക്ക് ബാക്കി അവിടുത്തെ ചുറ്റു പാടോ ക്കെങ്ങനെ നോ ക്കിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിച്ച്ങ്ങാണ്ട് പെട്ടെന്ന് അയിന്റെ പണി തൊടങ്ങും.
ആ അതാ നല്ലത് ഇന്നാ ഇങ്ങള് എന്തായാലും കറക്റ്റ് ആയിട്ട് വെ ച്ചിറ്റ് പറയ്, നല്ലൊരു ഉപകാരം ഇണ്ട് ട്ടോ താങ്ക്യു എന്താച്ചിറ്റ് ഞാന് ഇത്രയും ആ ആഗ്രഹിച്ചിട്ട് അന്ന് നമ്മള് പണ്ടേ ഒരു പ്ലാന് ഒരു ആഗ്രഹംള്ള ഒരു ആൾക്കാരെന്നിങ്ങന്ത്തെ കാര്യോ അപ്പൊ പിന്നെ അതിക്ക്ണ്ട് പോന്ന് പറെമ്പം ഇത്രേം വർഷംകയിഞ്ഞിട്ടും അത് ചെയ്യന്നുള്ള ഒരു ഇൻറസ്റ്റ് മനസില്ണ്ടായ പ്ലെ വലിയൊരു ഉപകാരംട്ടോ
ഉം ഉം താങ്ക് യൂ താങ്ക് യൂ ഓക്കെ വിളിക്കാം ഞാൻ വിളിക്കാംട്ടെ ആയിക്കോട്ടെ ശരി ശരി വിളിക്കാം ശരി